കേക്കുന്നില്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
നല്ല വിശേഷാണ് അവിടെ?
ഇവിടെ നല്ലതല്ലെ
ഉം ഇന്ന് ഞമ്മുക്കെ നമുക്ക് ഫുഡിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനല്ലേ നമ്മള് വന്നത് ഇവിടെ
ആഹ് അതന്നെ.
ആഹ് എന്ന നമുക്ക് നമ്മുടെ ഭക്ഷണ രീതികളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഇന്ന് സംസാരിക്കാം.
ആഹ് അതന്നെ ഫാസ്റ്റ് ഫുഡ് ഇപ്പത്തെ കാലത്ത് ഫാസ്റ്റ് ഫുഡ്ഡാണല്ലോ മെയ്നായിറ്റ്
ആഹ് ഫാസ്റ്റ് ഫുഡ്ഡാണ് അതുകൊണ്ടെന്നെല്ലേ നമ്മളെ ലോകം നശിച്ചോണ്ട് വെര്നത് ആഹ് എല്ലാ രോഗങ്ങളും വരുന്നത് നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള ശൈലിയിലുള്ള വ്യത്യാസങ്ങളൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും വല്യ അസുഖങ്ങളൊക്കെ വന്ന പെടുന്നത്
അതന്നെ. ഇപ്പ തന്നെ എന്താ ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പത്തെ ഫുഡ് കഴിച്ചിട്ട് തന്നെ ചെറിയ കുട്ടികൾ തന്നെ എത്ര ആൾക്കാര് മരിച്ചു പോകുന്നുണ്ട് നമ്മള് പഴയ കാലത്തെ ഭക്ഷണങ്ങള് ആഹ്. പഴയ കാലത്തെ ഭക്ഷണങ്ങളാണെങ്കില് നമ്മളെ പ്രോട്ടീനും അതുപോലെ ശരീര വളർച്ചക്കും അതുപോലെ എല്ലാത്തിനും നല്ലതല്ലായിരുന്നു. ആ വൈ
വിറ്റാമിൻ സിയും വിറ്റാമിൻ ഡിയും അങ്ങനെയുള്ള ഓരോ ഓറഞ്ച് മുട്ട പാല് അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മള് കുട്ടികൾക്ക് കൊടുത്തോണ്ടിരുന്നെരുന്നു ഇത്രേം കാലം. ഇപ്പൊ കുട്ടികൾക്ക് ബർഗർ പിസ്സ ഷവർമ അങ്ങനെയുള്ള
ആഹ് വേഗം പെട്ടെന്ന് പെട്ടെന്നെല്ലാം കിട്ടാം വേണ്ടീട്ട് പെട്ടെന്ന് ആഹ് കിട്ടാൻ വേണ്ടി നമ്മള് എന്തെയ്യും ഓർഡർ ചെയ്യും പക്ഷെ അത് വല്യൊരു അപകടത്തിക്കാണല്ലോ പോകുന്നത്.
ഉം ഉണ്ട് അങ്ങനെപ്പൊ എത്ര ആൾക്കാര് ഓർഡർ വേടിച്ചിട്ട് കൊറെ ആൾക്കാര് മരിച്ച എന്നുള്ള വാർത്ത നമ്മളിപ്പോ കേൾക്കണേല്ലേ.
അതന്നെ
ഉം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഭക്ഷണത്തിനുള്ള ഊർജ്ജം നമ്മുടെ പ്രതിരോധ ശേഷിക്കുള്ള നമ്മളുടെ പച്ചക്കറികളൊന്നും ഇന്നത്തെ നമ്മളുടെ ഭക്ഷണത്തിന് പെടുന്നില്ലാ അതാ
പോഷണം ഏ പ്രോട്ടീനെല്ലാം അതിലല്ലേ ഒള്ളത്. വൈറ്റമിൻസ് ഒക്കെ പഴയ കാലത്തെ ഫുഡ്ന്ന് പറഞ്ഞാ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ചക്ക അതുപോലെ ചക്കപ്പുഴക്ക് കപ്പ അങ്ങനത്തെക്കെ പഴയ ഫുഡ്കളൊക്കെ ഇപ്പം കുട്ടികളെല്ലാം മറന്നു പോയിട്ടുണ്ട്. ഓൽക്കൊന്നും ഇപ്പ അതറിയൂല. എല്ലാരും പുറത്തുന്നല്ലേ ഓർഡർ ചെയ്യും
ഇന്നത്തെ കുട്ടികൾക്കൊന്നും അതിനെ പറ്റി അധികം അറിയുന്നില്ല. അവർക്ക്പ്പ പ വായ തുറന്ന ബർഗർ വേണം പി സ വെണെന്നുള്ള പേരെ അവർക്ക് അറിയുള്ളൂ. അല്ലാടെ ചക്ക പപ്പായ ഓമക്കായ അങ്ങനെയുള്ള ഒന്നും അവർക്ക് അതിന്റെ പേര്ന്നെ അറിയില്ല അത് എന്താന്ന് അവർക്ക് ഇന്നത്തെ കു ട്ടികൾക്ക് അവർക്ക് അറിയണ തന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മള് കുട്ടികളുടെ അമിതവണ്ണായിട്ട് പൊണ്ണത്തടി ആയിട്ടും പല അസുഖങ്ങളായിട്ട് പെട്ടെന്ന് വരുന്നവരുടെ വയറ് കംപ്ലൈന്റ് ആവണു. കുടൽ ക്യാൻസറുകള് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കുട്ടികളിൽ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും
ആഹ് അത് ഇപ്പത്തെ ഫുഡ് ഒന്നും ആരോഗ്യ ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ടന്നെ ഈ ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് പിസ്സ ഇതിലെല്ലാം ഏ ഇത്ണ്ടല്ലോ. മയോണൈസാണെറ്റും വല്യ വെഷം. അതില് അതന്നെ കുട്ടികൾ മരണത്തിന് കാരണാവുന്ന അങ്ങൻത്തെക്കെ ഫുഡ് കഴിച്ചി
ആഹ്. മയോണൈസ് ല്ലാണ്ട കുട്ടികൾക്ക് പറ്റുന്നല്ല. ഇന്റെ മോളാണെങ്കില് മയോണൈസ് സണാദ്യം എന്ത് വേണെങ്കിലും മയോണൈസ് കിട്ടിയാലാണ് കഴിക്കുക. ഒന്ന് പറഞ്ഞ നമ്മുടെ രക്ഷിതാക്കളുടെ തെ റ്റാണ്. കാരണഞമ്മള് ഞമ്മള് വീട്ടില്ണ്ടാക്കി കൊടുക്കേണ്ട മടി ത് നമ്മള് എത്രയും പെട്ടെന്ന് നമുക്ക് വേഗം ഓർഡർ ചെയ്താ നമ്മുൾടെ വീട്ടിൽക്കെത്ത്‌ണ ഹോം ഡെലിവറി ആണിപ്പോ.
അത് അതെ, നമ്മളെ വീട്ടിലെ വീട്ടിലെ ഫുഡാകുമ്പോ നമ്മക്കിഷ് റ്റ്ള്ളതുപോലെ നമ്മളെ വൃത്തിയില് നമ്മള രീതിയിലാണല്ലോണ്ടാക്കുന്നത്. നമുക്ക് ആവിശ്യയിട്ടുള്ള പാ മ എന്താ പറയാ പഞ്ചസാര ആണെങ്കിലും ഉപ്പാണെങ്കിലും എണ്ണേണെങ്കിലും അതുപോലെല്ലല്ലോ പൊറത്ത് പൊറത്തോ ഓൽ ക്ക് എന്തൊക്കെ ഇടാൻ പറ്റുന്ന അതെല്ലാം പിന്നെ കളറും അതുപോലെ ആ അജിനോമോട്ടൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടി റ്റ് അതൊക്കെ ചേർക്കുമ്പോ അതൊക്കെ കു ചെറിയ കുട്ടിയേക്കന്നെ അതൊക്കെ വയങ്കര പ്രശ്നായി മാറാണ്
ആഹ് നമ്മളിപ്പോ നമ്മടെ വീട്ടിലെന്നെ നമ്മക്ക് അടുക്കളത്തോട്ടായിട്ട് നമ്മടെ എല്ലാ വീടുകളില് നമ്മളടുക്കളത്തോട്ടായിട്ട് നമ്മള് പച്ചക്കറികള്ണ്ടാക്ക്ണ് ണ്ട് ഓരോ വീട്ടുകളിലും നമ്മളമ്മമാര് സ്ത്രീകളായ നമ്മള് ജൈവവളട്ടിട്ട്ള്ള പച്ചക്കറികളെയെന്നെ നമക്ക് വേവിച്ചിട്ട് നമ്മളെ കുട്ടിയള്ക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്
അതു മാത്രല്ല ആരോഗ്യള്ള ആരോഗ്യള്ള ഭക്ഷണം കഴിച്ചാ മാത്രേ നമ്മളെ എന്താ പറയാ നമ്മളെ ശരീരത്തിന് നല്ല ആരോഗ്യണ്ടാവുള്ളൂ
ആരോഗ്യള്ള ഭക്ഷണം കഴിച്ചാല ഉള്ളൂ നമുക്കതിന്ള്ള പ്രതിരോധശേഷി ഓരോ അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചിതനാവാൻ പറ്റ്യ ഇന്നിപ്പ നമ്മള്ടെ പ ഫാസ്റ്റ് ഫുഡിന്റെ കാര്യം കൊണ്ടന്നെണ് നമ്മള് പ്രഷറ് ഷുഗറ് പ്രമേഹ അങ്ങനെ പർഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും
ത്തെ ആൾക്കാരെ വെച്ചോക്കുമ്പോ ഓര്ക്കിപ്പഴും എന്താ ഏ അധികം പ്രശ്നങ്ങൾ വരുന്നില്ല കാരണം ഓര് പണ്ട് കാലങ്ങൾല് നല്ല ഫുഡ്ഡാണ് കയിച്ചിട്ടുണ്ടായിന്നേ ക്ഷെ ഇപ്പത്തെ കുട്ട്യാളെ നോക്കിയോക്ക് ഇപ്പത്തെ അധികും ചെറിയ ചെറിയ മക്കക്ക് കണ്ണിന് കാഴ്ചല്ലാതെ അങ്ങനെ പല പല പ്രശ്നങ്ങളും വൈകല്യങ്ങളൊക്കെ വെരുന്നില്ലേ
ആഹ് ഉണ്ട് പ പണ്ട് ഞമ്മള് സാധാരണ പച്ചക്കറികളുള്ള ഐറ്റംസ് ചക്ക മാങ്ങ ഇങ്ങനെള്ള ഐറ്റംസ് കഴിക്കും നല്ല ആരോഗ്യം നല്ല ജോലി ചെയ്തിട്ട് നല്ല അധ്വാനൊക്കെള്ള ആളുകളായിരുന്നു അന്നുണ്ടായിരുന്നത് ഇന്നിപ്പൊക്കെ മൊബൈലിമ്മീം ഇതമ്മീം കളിച്ചിട്ട് ഞമ്മക്ക് അധ്വാനിക്കാന് നമ്മള് എന്താ പ്രാക്ടീസിയ്യാന് നമുക്ക് വർക്ക്ഔട്ടിയ്യാനും കൂടി നമുക്ക് ടൈമില്ലാണ്ടേണ് ഇന്ന് വെറും ഫാസ്റ്റ് ഫുഡിന്റെ ലോക ത്ത്ക്ക് മാറിക്ക്ണത് ആദ്യള്ളാൾക്കാർക്ക് അതുകൊണ്ട് തന്നെ ഒരസുഖങ്ങളും ഇങ്ങ ഇന്നത്തെ കാലത്തെ അസുഖങ്ങളൊന്നും അന്ന് ഞമ്മള് ചെറുപ്പത്തിലന്നും നമ്മള് കേട്ടിട്ടെന്നെണ്ടായിരുന്നില്ല ഇന്ന്പ്പയ്ന് കൊറോണ ശിഖല്ല ഇപ്പൊ ശിഖല്ല വരണു ങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് പിടിപ്പെടാണ് ചെയ്യുന്നത്
അപ്പൊ ഇതുകൊണ്ടെന്നെ നമ്മള് പഴയ ഭക്ഷണങ്ങള് മറന്നു പോവല്ലേ ചെയ്യുന്നത് ഇപ്പാരിക്കെങ്കിലും അയിനെപ്പറ്റി അറിയോ വീട്ടില്ണ്ടാക്കാനും മ ടിയാണ് നമ്മള് ഈ ഫാസ്റ്റ് ഫുഡ് ഓർഡറയ്താ പെട്ടെന്ന് കിട്ടുന്ന് വിചാരിച്ചിട്ട് നമ്മളാണെ അത്ണ്ടാക്കൂല്ല
നമ്മളത് ചെയ്യുന്നുണ്ട് രക്ഷിതാക്കൾക്കും അതിലൊരു പങ്കുണ്ട് കുട്ടികൾക്കും പങ്കുണ്ട് രക്ഷിതാക്കളും അത് പ്പ പണിക്ക് വേണ്ടിട്ട് ചെയ്ണതാണ്
നമ്മളിപ്പോ വല്ല്യോരന്നെയല്ലേ നമ്മള് കുട്ടികൾക്ക് വേടിചിതൊക്കെ കാണിച്ചു കൊടുക്കണത് വല്ല്യോരന്നെ അതിന്റെണ് പിന്നാലേണ് പോണത് പ്പൊ മുതിർന്ന ആളുകളന്നെ നമ്മളതിന്റെ പിന്നാലന്നേണ് പോണത്
അതന്നെ പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് രുന്നിട്ടാണ് ഫുടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാ ഫുഡും എന്താ ചെറിയ വല്ലിമ്മമാര് വല്ലിപ്പമാര് അങ്ങനെ ഓര്ക്കൊക്കെ പഴയകാലത്തെ ഭക്ഷണങ്ങളൊക്കെ നല്ലോണ്ണം അറിയാലോ പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഇപ്പ എല്ലാരും ഓർഡറിയ്യ ഒരു റൂമിൽ പോവ അങ്ങനല്ലേ
റൂമില് പോയിട്ട് കയിക്ക നമ്മക്ക് നല്ലത് ഇത്റഞ്ഞാ പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ ഇണ്ടാക്കണ അയ്പോലെ പപ്പായ വർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങളായിറ്റ് നമ്മള് കയിക്കാ അതുപോലെ എലക്കറികള് എലക്കറികളൊക്കെ കൂട്ടിയാല് നല്ല വിറ്റാമിനുക കിട്ടണ സംഭവങ്ങളാണ് അങ്ങനെള്ള ഐറ്റംസ് ഒക്കെ കു ട്ട്യാൾക്ക് നമ്മള് വേടിച്ച് കൊടുക്കണ്ടത് നമ്മള് രക്ഷിതാക്കളും അതൊക്കെ കഴിക്കണ നല്ലതെന്നെണ് നമ്മള് ഇത്രേം ഇതിന്നൊക്കെ വിട്ടിട്ട് നമ്മള് വെറും ഫാസ് റ്റ് ഫുഡിന്റെ പിന്നലെ
അതന്നെ ആരോഗ്യത്തിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തില് ഏറ്റവും നല്ലത് വീട്ടിലുള്ള ഫുഡന്നെയാണ്
ആഹ് ഇപ്പൊ നമ്മള് ഹോട്ടല് പോയിട്ടല്ലേ കഴിക്ണേ മന്തി വേണം പറഞ്ഞ മന്തി എ
അതന്നെ എ മന്തി മന്തി ഒക്കെ കഴിച്ചിട്ട് അത് ദഹിക്കാനന്നെ രണ്ടു ദിവസം വേണ്ടിവരും. കാരണം ഈ പഴങ്ങളും പച്ചക്കറിളൊക്കെ. ആ പഴങ്ങളും പച്ചക്കറികളൊക്കെ ആണെങ്ക് അല് ഈ പഴങ്ങൾ ഒക്കെ നല്ല ഫ് ഫൈബർള്ള എന്താ ഭക്ഷ
ഫൈബർ നാര്കള് കളക്കെളേ ഭക്ഷണങ്ങള് കഴിക്കണംന്നല്ലേ നമ്മള അടുത്ത് പറയല്. നാര്കൾള്ള അങ്ങനെ ഒരുപാട് ഭക്ഷണം ഉണ്ടല്ലോ.
ദ ഹ് ദഹന വ്യവസ്ഥയും അതുപോലെ ആരോഗ്യക്കെ എ നന്നാക്കാനുള്ളത് അങ്ങത്തെ ഭക്ഷണങ്ങള് കഴിച്ചാല് തന്നെയാണ് അതൊക്കെ ശരിയാവുള്ളൂ.
ഉം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മള് ആണ്കൾ കാണല് ഒരാള് പോലും നമ്മ ഷുഗർ ഇല്ലാത്ത ആളുകളെ ആൾക്കാരായിട്ട് റ്റ് നമ്മളെ ആര്നിം കാണില്ല. ചെറിയ കുട്ടികള് മുതല് പതിനെട്ട് വയസ്സില് വരെ നമ്മള് ഷുഗർ ആ. ഫോബിയ അ ഒക്കെ കാണത് കാണത്. കുട്ടികല്ലേ നമുക്ക് കാണാൻ സാധിക്കണ്ത് ഇണ്ട് ഇതിനൊക്കെ നമ്മള് ഒരു പ്രതിരോധ ശേഷി ആയിട്ട് നമ്മള് ചെയ്യേണ്ടത് നമ്മള്ടെ വീട്ടില്ളേ നമ്മൾ പച്ചക്കറികള് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മളെ മ കഴിക്യാ അതുപോലെ നമ്മളടെ മക്കൾക്ക് കൊടുക്കാ. നമ്മളുടെ വെറും ഫുഡ് കിട്ടിയാ മാത്രം പോലെ നമ്മുടെ ആരോഗ്യം കൂടി നമ്മള് സംരക്ഷിക്കേണ്ട നമ്മുടെ.
പോറത്ത്ന്ന്ൾ ള ഫുഡില് എന്തൊക്കെ ചേർക്കുന്നത് അതെങ്ങനെ വൃ വൃത്തിയിലാണ് ഉണ്ടാക്കുന്നത്. അത് പഴകിയതാണ് അതൊന്നും നമുക്കറിയില്ലല്ലോ.
ഉ അവരെ ഹോട്ടൽ ലൊക്കെ അവര് ഉപയോഗിച്ച് എണ്ണന്നെ ഉപയോഗിച്ച് ഉപയോഗി ച്ചിട്ടാണ് അവര് നമ്മൾ ഇണ്ടാക്ക നമ്മക്കൊന്നു ഒരു വട്ട ആ കൊറച്ചന്നെ ഇ ത്തിട്ട് നമ്മള് ഉപയോഗുള്ളൂ അവരങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് അതിൽ തന്നെ എത്ര ആള്കള മരി ച്ചേന്റെ വിവര റിപ്പോട്ടക്കെ നമുക്ക് കിട്ടലുണ്ടല്ലോ.
അത് ന്നെ പിന്നെ വീട്ടത്ത് നമ്മളെ നമ്മളന്നും ഏ എന്താ. പണ്ട് മുതലേ ഇണ്ടാക്കുന്ന പുട്ട് അതുപോലെ എന്താ ഇഡ്ഡലി ദോശ
ആഹ് ഇഡലി, ദോശ അതൊക്കെ നല്ലതാണ്. കുട്ടികൾക്ക് നല്ല സംഭവാണ് ഉഴ്ന്ന് അത്
പക്ഷെ കുട്ടിൾക്ക് അതൊന്നും ഇപ്പം പറ്റൂല. കുട്ട്യേൾ ഫുൾ ബർഗറും എന്താ പിസ്സയും എന്താ.... ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ ഫ്രൈഡ് ചിക്കന് അങ്ങൻത്തെ ഐറ്റംസ് ഒക്കെ അല്ലെ ഒൽക്ക് ഇഷ് ടപ്പെടൊള്ളു.
ആഹ് കുട്ട്യൾക്കൊക്കെ അതാ ഇഷ്ടപ്പെടാ. ഞങ്ങൾടെ വീട്ടില് പിന്നെ ഞങ്ങൾ കുട്ട്യൾക്ക് അത് അങ്ങനെ ഐറ്റംസ് ഒന്നും വേടിക്കാറില്ലട്ടൊ.
എപ്പഴെങ്കിലും എന്നെങ്കിലൊക്കെ ഒന്ന് കിട്ടിയെങ്കി കിട്ടി അത്രേ ഒള്ളു.
അതെന്നെ. അതുകൊണ്ടെന്നെ ഈ ഫുഡ് പോയ്സൺ ഒക്കെ വന്നിട്ട് എത്ര കുട്ടികൾ മരിച്ചു പോന്ന്ണ്ട്.
ആഹ് ഫുഡ് പോയ്സ് വെര്ന്ണ്ട്.
അതന്നെ. ഭക്ഷണം വേണം. ഫുഡ് നമ്മളെ ശരീരത്തിന് ആരോഗ്യള്ള ഫുഡ് കഴിച്ചാ.... ശരീരം നല്ലതാവും.
ആരോഗ്യം ണ്ടാക്കി നമുക്ക് ജീവിതം രക്ഷപ്പെടാം.
ല്ലാണ്ട് നമ്മളെ എന്താ പറയാ ഓരോ പ്രവർത്തികൾ ദിവസവും ചെയ്യുന്ന പ്രവർത്തികള് ചെയ്യാൻ തന്നെ നല്ല ഊർജം..... കിട്ട്ന്ന ഫുഡ് വ കഴിക്കണം. പിന്നെ ശരീര വളർച്ചക്കൊ ക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ഈ പ ഫാസ്റ്റ് ഫുഡ് കഴിച്ചാലൊന്നും ഒര്ക്ക് ശരീര വളർച്ചയും, അതുപോലെ എല്ല്, എല്ലിന്റെ വളർച്ചയൊന്നും
കുട്ടികൾടെ, പൊണ്ണത്തടി ആയിട്ട് കുട്ടികളായിട്ട് മാറാണ് ചെയ്യുന്നത്.
അതന്നെ. അതുപോലെ നമ്മളെ കോഴിമുട്ടെയും, പാലും അതുപോലെ പയറ്, പരി പ്പ് വർഗ്ഗങ്ങൾലൊക്കെ അല്ലെ പ്രോട്ടീനും, കൊഴു പ്പ്, അതുപോലെ വൈറ്റമിൻസൊക്കെള്ളത്.
ഉം അങ്ങൻത്തെ ഐറ്റംസൊക്കെ അമ്മളെ മക്കൾക്ക് കൊട്ത്താല് അമ്മളെന്നെ അമ്മളും കഴിച്ചാല് എല്ലാവർക്കും നല്ലതാണ്. രോഗങ്ങൾന്നൊക്കെ മുക്തി നേടാം.
ഓർഡർ ചെയ്ത് വെര്ത്ത്ന്ന ഫുഡ്കളെക്കാട്ടിം നല്ലത് നമ്മളെ വീട്ട്‌ല് പാകം ചെയ്യുന്ന
ട്ടില് പാകം ചെയ്തിട്ട് അമ്മള് ണ്ടാക്ക്ണ ഫുഡെന്നേണ് അമുക്ക് ഏറ്റവും നല്ലത്.
ഉം. അത് നമ്മളെ ഇത് ക്കൂ ടേസ്റ്റ് കൂടും. പക്ഷെ അയിന്റെ കൂടെ തന്നെ രോഗം കൂടും.
നമുക്ക് രോഗങ്ങളും, അസുഖങ്ങളും കൂടി വരും. എത്ര.... അതന്നെ കാര്യങ്ങള് പറയാന്ള്ളത്.
പക്ഷെ ഈ കുട്ടികൾക്ക് പർഞ്ഞാ മൻസ്സിലാവൂല്ലൊ. കുട്ടികള്
ഉം. കുട്ടി അത് അമ്മള് വേടിച്ചൊ ട്ക്ക്ണേന് ഐറ്റംസ് എല്ലാം അവര് കഴി.... ക്കൊള്ളൂ ചെറിയ കുട്ടികള്. വെൽതായ പിന്നെ അവര് അവരെ ഇഷ്ടത്തിനാവും. അപ്പൊ നമ്മള് രക്ഷിതാക്കളെന്നെ അമ്മളെ അവരെ ശ്രദ്ധിക്കണം.
രക്ഷിതാക്കൾക്കെന്നെ രക്ഷിതാക്കൾ മെയിനായിട്ട് രക്ഷിതാ.... ക്കൾ ണ്ടാക്കി കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഫുഡ്
ആഹ് വാഹ് അതിനെ ആഗ്രഹിച്ചിട്ട് പോണതും
അതെന്നെ.
ഇത്രയൊക്കെ തന്നെ പറയാന്ള്ളത്. ഭക്ഷണത്തിനെ കുറിച്ചിട്ട് ഇപ്പ അമ്മക്ക് ഇപ്പൊ അത്യാവശ്യം നല്ല ഉപകാരായുള്ള അറിവുകളൊക്കെ കിട്ടിയല്ലൊ.
അതെന്നെ. ആഹ്
നമുക്ക് മൻസ്.... അല്ലെ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളണൊന്ന് ചിന്തിച്ചില്ലെ നമ്മള്. ഫുഡിനെ പറ്റിയിട്ട് അമ്മളുടെ ജീവിത ശൈലീനെ പറ്റിട്ടൊക്കെ.
ത് നമ്മളെ വീട്ട്ല് ണ്ടാക്ക്ന്ന നമ്മളെ ഫുഡെന്നേണ്.
ഉം
ഓക്കെ എന്നാ വേറൊന്നും ഇല്ലല്ലൊ
ഇല്ല ഇല്ല ഇത്രയും ഉപകാരപ്പെടും ഉപകാരായ അറിവുകള് കിട്ടിയത് നന്ദി താങ്ക് യു
താങ്ക് യൂ